ഹലോ കേൾ ക്കണ്ട
ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്
ആ പി ഓ നല്ല വിശേ ശേഷം
ഉ ചോറ്ന്നോ
വെകുന്നേരം ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനത്തെ എന്തങ്കില കഴിക്കല്
ഏ അങ്ങനെ കൈക്കല്
ആ അങ്ങനെ കഴി ച്ച് വൈകുന്നേരം മഗ്‌രിബ്ന് മുന്നായിട്ട് ഫുഡ് കഴിക്കും അധിക ദിവസം അ ദിവസം മഗ്‌രിബ് കഴും അത്രയാണ് ഉ അപ്പൊ കുറച്ചായിട്ടിപ്പം അങ്ങനെ തന്നെ ആ അങ്ങനെ കഴിക്കുമ്പോ ഒരു സുഗാണ് പിന്നെ രാത്രി ഫ്രീ ആയിട്ട് കിടക്ക അല്ലെങ്കില് നിറഞ്ഞ വയാറായിട്ട് കെട കിടക്കുമ്പോ നമുക്ക് ഒരു എടങ്ങാറാണല്ലോ ആ
പിന്നെ ഡോക്ടർമാരും പറയല് അങ്ങനെ തന്നെയാണ് നമ്മ മ്മളോട് നേരത്തെ കഴിക്കാനാണ് പറയല്
ആ ആ ഉം നിങ്ങളങ്ങനെ രാത്രിൽ എന്താ ഫുഡ് എന്താ രാത് ചോറന്നാ
ആ ചോറ്ണ്ട്
എങ്ങനുണ്ട് ഇന്നുപ്പോ മഴ
ഉം ഇല്ല ഇല്ല ഇന്ന് മഴ കൊറവാണ്
ഇവിടെ ഇന്നും തീരെ പെയ്തിട്ടില്ല ഇന്നലും ഇന്നൊക്കെ നല്ല വെയിലാണ്
ആ അതെ ഇന്ന് മറ്റേ ഇതില്ലെ വെള്ള ചാട്ട ഇതൊക്ക ഉമ് ക്കൾക്ക് സ്കൂളിലല്ലോ അങ്ങനെ കാണാൻ വേണ്ടി ഒക്ക പോയിനി
ഏ ഏ
ഇന്ന് വെയിലായോണ്ട് ഒരു തക്കോണ്ടെ ഒല്ക്ക് ചാടാനും ഈനൊക്കെ ആഹ് നല്ല ഭംഗിയുണ്ട് വെള്ളമൊക്കെ ചാടിനെ കാണുമ്പോ ഉം ആ കൂടീണ് മക്കള് പോരാൻ കൂട്ടാക്കല്ല
ആ ഇക്ക് അങ്ങനെ മഴക്കാലത്തൊക്കെ പോകുമ്പോ ഭയങ്കര പേടിയാ
ആ അതെ
അത് കാണുമ്പോ അമ്മക്ക് നെഞ്ഞത്ത്ന്നൊരുപെടപടപ്പ് ഇണ്ടാവും
ആ ലേ അതെ കുട്ടിളെ ഒറ്റക്കൊന്നു അങ്ങട് പറഞ്ഞയ് ക്കലില്ലാ അപ്പൊ ആരെങ്കിലും ഒക്കെ പോവലാണ് ങ്ങനെ അല്ല അങ്ങള് കൊർച്ച് വിട്ട്ക്കാ പോയിനിയെ വൺ ലാ പോയ്നിയെ
ഏഹ്
പ്പ ഞാറായ്ച്ച ആയോണ്ട് മക്കളൊക്ക് ആ അല്ല ശനിയാഴ്ച്ച അയോണ്ട് മക്ക്
ആ ശനി ഞായറും ലീവല്ലേ നല്ലെ ആന്നെ മക്കള് എങ്ങനെ എത്ര ആള്ണ്ട്
നാലാള്
നാലാള് ല്ലേ പഠിക്
ഉം ആ വെല്ല്യോൻ പ്ലസ്റ്റു രണ്ടാമത്തോൻ എട്ട്ലാണ് മൂന്നാമത്തോൻ നാലിലാണ്
എനിക്ക് മൂന്നാളാണ് അപ്പം ആ ഒന്ന് മോ മോന് വെല്ല്യ മോന് എട്ടില് രണ്ടാമത്തെ ആള് മോനെന്നേ ആണ് മൂന്നില് പിന്നെ ചെറുത് മോളാണ് രണ്ട് വയസ്സായിട്ടേയുള്ളൂ ഉം ഓക്ക് ഇപ്പോ ആ നടക്കലൊക്കെ തുടങ്ങി നടക്കെ ഓക്ക് ഉം കളി ഇന്നിപ്പോ ഉറ ങ്ങണോന്നുണ്ട് ഉച്ചക്ക് ടൈമിൽ ഉറങ്ങുവേ ചെയ്യൂല ഇവര് മക്കള് ഉള്ളതല്ലേ അല്ലെങ്കി എന്റെ കൂടെ അവിടെ കിടന്ന് കെട്ന്ന് കെട്ന്ന് വൈകുന്നെരാവാനെ ടൈമെങ്കിലും ഒന്ന് ഒറങ്ങു എന്നിട്ട് ഇന്ന് ഒർങ്ങീ ന്ന് ഒർങ്ങിയെതെന്നെ ഇല്ല്യ ഇന്നെട്ട് ഇന്ന് ഇപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ ഇണ്ടാക്ക്ണെന്റെ എടെല് ഓക്ക് ഒർങ്ങെണം ഇന്റെ തോളത്ത് തോനെ കെട്ന്ന്ട്ട് ഞാൻ സമ്മെയ്ച്ചീലാ മഹ്‌രിബിന്റെ ടൈമ് ഇഞ് ഒർങ്ങെണ്ടാന്നായ് ഈറട്ച്ച്ട്ടെയ് അല്ലെങ്കിൽ അയ് മഹ്‌രിബ് കഴിഞ്ഞാ പിന്നെ ഒച്ചിം വുളം ആയിക്യും അപ്പ അത് പർഞ്ഞെപ്പം ഓക്ക് അയ് പറ്റ് റ്റീലാ അപ്പ ഇന്റെ ഒക്കെ ന്ന് അറ്ങ്ങീറ്റ് പിന്നെ ഇണ്ട്റൂമിൽ വെന്ന് കെട് ക്ക്ണ് ഞാൻ വേഗം ചപ്പാത്തി വേം ചുട്ട് കഴിഞ്ഞ് വേം ഓളെ അയുട്ന്ന് നീപ്പിച്ച് പൊർത്തൊക്കെ ഇങ്ങെനെ കൊണ്ടോയി ഇപ്പം ഇന്നോട് പറിം ഇൻക് ഒർങ്ങെണം ഞാം പർഞ്ഞ് ഇഞ് ഇശാ ഒക്കൊ ബാങ്ക് കൊട്ക്കെട്ടെ ഇന്നൊട്ടൊക്കെ ഒർങ്ങാന്ന് പർഞ്ഞ് അങ്ങനെ പുട്ച്ച് ഇങ്ങെനെ ത് ഒക്കെത്ത് വെച്ച് ഇങ്ങെനെ നട്
ആഹ് രാത്രി ആവുമ്പോ പിന്നെ ഓർക്ക് ഇണ്ടാവ്‌ലല്ലോ ഓൽക്ക് ഇങ്ങെനെ ആവുമ്പോ
ആഹ് അയിന് രാത്രി അല്ലെങ്കിലും ഇല്ല എങ്ങനെ ആയാലും പന്ത്രണ്ട് മണി കണ്ക്കാ
കണക്കാലേ
ഉം
ഉറങ്ങണെങ്കില്
ആഹ് ഉറങ്ങണെങ്കിൽ ന്നും അങ്ങനതന്നെ അത് ഇപ്പൊ പകലൊറങ്ങിയാൽ ഒറങ്ങിട്ടില്ലെങ്കിലൊക്കെ കണക്കാ ഞങ്ങലൊക്കൊറക്കി ഞങ്ങളതാക്കി ഇങ്ങാക്കുന്നുണ്ട് ഞാൻ തോളത്തിട്ട് അങ്ങനെ നടന്ന് നടന്ന് നടന്ന് പകുതി ഒറക്കയിക്കാണെങ്കി പിന്നെ ഞാനും തൊ തൊട്ടില് കൊണ്ടോയിട് അങ്ങനെ അങ്ങനാണ്ടോറങ്ങും
ആഹ് അപ്പൊ പിന്നെ എല്ലാരും കളിയൊക്കെ ഉള്ളതോണ്ട് കട്ക്കാനും നേരം വെകൂലേ
ഉം അതന്നെ കെടക്കാൻ നേരം വൈകും അതളൊ പ്രശ്നം ഓളൊന്നൊറങ്ങി റ്റ് വേണം ഒറങ്ങാനെ അതന്നൊള് ഇങ്ങനെ നിക്കും
ആ് ഇവിടെ ങ്ങന്നെ ഇവനു ഇനു അങ്ങനന്നെ ഒരുപാട് നേര ഒറങ്ങണെങ്കില് ഉച്ചക്ക് പിടിച്ച് ഉം ഉച്ചക്ക് പിടിച്ച് തള്ളിയിട്ടാലൊന്നൊറങ്ങും കൊറച്ചെരം
ആഹ്
പിന്നല്ല
ആഹ്
പിന്നെ അതേ പോലെന്നെ
ഉം ഉം പിന്നെ ഇപ്രാശ്യം മഴ തീരയില്ലഞ്ഞിട്ട് എന്തേതു ചൂടില്ലേ വെയിലറക്കുമ്പോള്ക്കിനേക്ക് ആഹ് അതന്നെ ഞാൻ പറ തിരെ കാന്നു കഴിയൂല.
ഏഹ് ഇപ്പൊ മഴ പെയ്തണ്ണൂന്ന് തന്നെ തോന്നണില്ലല്ലേ ഇപ്പ ഈ ചൂടോണ്ട് നമ്മക്ക്.
വേനൽക്കാലം എങ്ങനേനും അതുപോലെ തന്നെ അപ്പൊ ഞങ്ങള് പറയേനു അല്ലെങ്കില് ഈ ടൈമൊക്കെ ആവുമ്പോ എന്ത് ത്ത് മഴ ഇണ്ടാവണ്ടെ ടൈമാണ്.
ആഹ് അതെ
ഉം ഇപ്പോ ഒരു ഇതൂല്ല. മഴേൻ്റെ ഒരു ഇതും മഴ ക്കാലാണ്ന്ന് തോന്നുതെന്നെയില്ല മുറ്റ് മുറ്റത്തേക്ക് ഒന്നും നോക്കീറ്റ്.
ഇല്ല ഇല്ല ഇപ്പൊ അതേപോലെ രണ്ടീസം മുന്നെ നല്ല ഇടിയൊക്കെ ഏനി.
ആഹ് അപ്പൊ ഞങ്ങള് മഴ പെയ്യുമ്പോ നമ്മള് പറയും ആവൂ മഴക്കാ മഴയാണ് രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്താ പിന്നെ ഡ്രസ്സ് ഒന്നും ചിക്കിടാൻ സ്ഥലല്ല അതിനും പറയും വെയിലാണെങ്കില് അതിനും പറയും എങ്ങനായാലും കുറ്റണ്ടാവും. അതെ ആഹ് ഹ മ്ഹ് പിന്ന എന്താ രാത്രിരിക്കത്തേക്ക് വേറേ ഫുഡ് ഉണ്ടാക്കലാണോ അല്ലെങ്കില്
അല്ല ഞാൻ ഉച്ചക്ക് ഒന്നിച്ചങ്ങ് ഉണ്ടാക്കലാണ്.
ഉണ്ടാക്കലാണ്. ല്ലേ ആഹ് അതുകൊണ്ട് രാത്രി ഫ്രീ ആയിട്ട് ഇരിക്കാലോ
ആഹ് ഫ്രീ ആയിട്ട് ഇരിക്കാം. പിന്നെ ഇന്ന് ഇവിടെ ഇങ്ങനെ തെങ്ങിനും പിന്നെക്കെ വളമിടണ് പണിക്കാരുണ്ടായിന്. ആഹ് പോലുണ്ടായി ചോറിന് അപ്പൊ പിന്നെ പച്ചക്കറിയും ചോറും ആക്കീ
ആഹ്
ഒന്നിച്ചങ്ങട് ഇണ്ടാക്കി
ആഹ്
ചോറും സാമ്പാറും പപ്പടും പയറുപ്പേരിയും പിന്നെ ചിക്കൻ പൊച്ചതും
ആഹ് ആഹ്പ്പൊ പിന്നെ പണിക്കാാരണ്ടാക്പോ പിന്നെ അത്തന്നെ ഉണ്ടാവ ബാക്കി
ആ അതന്നണ്ട് ഉണ്ടാവ ഓലെ അങ്ങനെ തിുന്നല് എന്തായ നമുക്ക് അറല്ലല്ലോ അപ്പൊ ഇപ്പോള് കൊറച്ച് ആഹ കൊറച്ച് കണ്ട ഇണ്ടാക്കും ചെയ്യും നമ്മള്
ാവി നുക്കൊ പടിയാണ്രിക്ക തികയോ വല്യേ എല്ലതുംരിതാണല്ലോ ഒരാള് വീട്ടിലേക്ക് പുറ ന്ന് വന്നാൽ മതി പിന്നെ ടെൻഷന ആായി
ആഹ് ഡാൻ കായ
പിന്നെ പിന്നെ ടൂറൊക്കെ എങ്ങനെ പോവലുണ്ടോ അടുക്കടെ
ആഹ ടൂർ ഇടക്ക് പോലുണ്ട് അ വെക്കേഷനിൽ പോയിനി പിന്നെ ഫാമിലി ടൂർ ഫാമിലി ടൂർ എന്റെ വീട്ടിൽ നിന്ന് പോയത ഞെ എല്ലാരും കൂടി കൂടാണ്ട്
ആ എങ്ങോട്ടേക്കാ
ആഹ കർണാടക ഗാർഡൻ ഒക്കെ പോയിക്കണ്ട് ഉ്ത്ര വലിയ കാരണം അനാ നല്ല ഭംഗിയുണ്ട് കാണൻ
കാണാനില്ലേ ഞങ്ങള് കർണാടക അവിടെക്കെ ടച്ച് ചെയ്തീനു ഇപ്പളെ ഈ ഈ ക്കേഷനല്ല. അതിന്റെ മുന്നേ ഉം അതാണ് വെക്കേഷൻ അല്ല അതിന്റെ ഒരു ശനി ഞായർ ഞങ്ങള് അങ്ങനെ പോയിന് രാവിലെ ഇവിടുന്ന് വീട്ടിൽന്ന് പോയിട്ട് രാവിലെ സുഭഹിന്റെ ന്റെ ആ ടൈമ സുബ വെച്ച ആ ടൈമില് പോയിട്ട് പന്ത്രണ്ട മണി ആകുമ്പോൾ പിന്നെ തിരിച്ചത്തി അങ്ങനെ ഒരു ട്രിപ്പ് പോയിനി അന്ന് ഞങ്ങള് കർണാടകയും തമിഴ തമിഴ്നാട് ആ മൂന്ന് ഇതിലേക്കൂടി നമ്മള് പോയിന്
ആഹ് ആഹ ന്നട്ട് ഇതേപോലെ ഞങ്ങള് പിന്നെ പൂന്തോട്ടത്തില് അവിടെ ചെന്നിട്ട് അവിടെ വേറെ ഒരു പുശല്ല ഒരു വേറെ ചെക്കത്ത ഇതാണത് അതിങ്ങനെ വെട്ടിയാണ്ട് പ.. ലെ മോഡൽ മൈൽന്റെ പോലെ ആ മയിൽ പോലെയാക്കിച്ചു മയിൽന്നെ തോന്നും നമ്മള് വീട്ട് ന്നാണ്ട് കണ്ടാല്
ആ അങ്ങനെ ഞാൻ പറയാ ഇടക്കിടെ ഇങ്ങനൊക്കെ എല്ലാരും ആയിട്ട് ഫാമിലിയിയൊക്കെ ആയിട്ട് പോവുമ്പോ നമ്മളെ മൈന്റ് ഒന്ന് റിലാക്സ് ആകും നമ്മുക്ക് ഒരു ഒരു സമാധാനംക്കെ കി കാരണം എപ്പോഴേ വീട്ടില് ഇങ്ങനെ നി മ്പോ ഞമ്മക്കൊരു ഇടങ്ങേറാണാല്ലോ
ആ അണുങ്ങളാണ് പിന്നെ നിറച്ച കൊരങ്ങമാരു അങ്ങനെ ബസ് നിർത്തിടുന്നൊടുത്ത് ഓടി വ എങ്ങനെണ്ട് ഇങ്ങനെ ഉ തലേ നോക്കിയ പേൻ നോക്കെ അങ്ങനെയൊക്കെ ഇണ്ടായിറ്റങ്ങൾക്ക് പിന്നെയ് കയിഞ്ഞ ആ കാണല് പിൻ പിന്നെ അതു കഴിഞ്ഞരെ പിന്നെണ്ട് എന്താ കാട്ടുപോത്ത് വല്യൊരു
ആ ഞങ്ങള്ത വടെടുത്തു പ്പം. മുത്തങ്ങ പോയിന് മുത്തങ്ങ ഫോറസ്റ്റ കൂടെ പോയിട്ട് പിന്നെങ്ങട്ടു തിരിച്ചു പോരാൻ കയ്യിലല്ലോ കാരണം ഒൻപതണി ആവുമ്പോളക്കക്ക് ഫോറെസ്റ്റ് അടക്കൂലേ ആ പിന്നെ ഞങ്ങൾ അതിലേക്കൂടെ തന്നെ പിന്നെ നാട് കാണി കൂടെ ഇറങ്ങി പോന്നക്കാ പക്ഷന്റെ അമ്മോ ഒരു വണ്ടിയ ഇല്ല വല്ലപ്പോയൊക്കെ അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒരു വണ്ടി പാസ് ചെയ്യണോള്ളൂ ഞങ്ങൾക്ക് പേടിയ ആവാ കാരണം ഈ പത്തുമണിന്റെ ശേഷമാണ് ഈ ഏ മുത്തങ്ങക്കൂടെ പോണതെ എന്നിട്ട് വല്ല ആനകളെ എന്നിട്ട് ഞങ്ങള മുന്നേ മുത്തങ്ങ കയറി കുറച്ച് കുറച്ച അങ്ങോട്ട് എത്തിയപ്പോ പിന്നെ ഒരു ആന ഉണ്ടായിനി റോഡ് സൈഡിൽ ഇങ്ങനെ രണ്ട ആനകളെ അതില് ഒ ആന വയ്തേലെ വന്നു വണ്ടീന്റെ ഇന്നിട്ട് അത് പിന്നെ തിരിച്ച് കാട്ടിലേക്ക് കേയറിയപ്പോ ഹ നാത്തുന്റെ മോനെ ഇനി വണ്ടി ഡ്രൈവർആയി ചെനിനി എന്നിട്ട് വേറെ കാറാര് അയ്നെ ദേഷ്യംടിപ്പികാന്ന് വീണ്ടും ആവ് റിട്ടേൺ ച്ച് വീണ്ടും പോയി കാറ് എന്നിട്ട് ഇവനായി കണ്ടിട്ട് ഞങ്ങളും ബേക്ക് പോയി ആനെ കേറി പോയാ നോക്കാൻ വേണ്ടീട്ട് എന്നന്നിട്ട് വീണ്ടും രണ്ടാമയ് വീണ്ടും ഓടിച്ചിന്ന അന്നാക്കെ എന്റെ മോള് ചെറുതല്ലേ അതെ ഭയങ്കര കരച്ചിൽ എന്ത് പറയാന മാ മ് ആഹ് അത് കാട്ടിന്ന് കണ്ട് നേരിട്ട് കണ്ട് എറങ്ങി വന്നിട്ട് നമ്മള ഓടിക്കാ
ഉം
ഇന്നിട്ട് ഇന്റെമ്മേ അന്ന് ഞാൻ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അന്നൊരു പേടി പേടിച്ചത് കാണാത്ത പെട്ട് പോയാല് കയ്ഞ്ഞിലെ പെട്ടെന്നെറ്റെ വണ്ട്യെക്കെ സ്റ്റെക്കായാല് എ ന്തിന് പറ്റൂ
ചെട്ടായാലും ഓൽക്ക് വണ്ട്യൊന്നും ഓൽകെത്തൊല്ല ഓര് ചൗട്ടിനൊള്ളൂ ആഹ് ഒറ്റ ചൗട്ടിന്
ശയ് എന്നിട്ട് വരെന്നി മെല്ലെ വണ്ടിട്ക്കാ ഞാം പറ്യാ ഇന്റെ സൈഡാണ് മര്യായ്ക്കാണ്ട് വിട്ടൂടാ ർഞ്ഞ്. ഒര് പേടില്ല ഇന്റെ പുയാ അതേമാതിരി നാത്തൂന്റെ മോനും ആഹ് തന്നെ ഉം എന്തപ്പ നടന്നെർഞ്ഞ് ഇങ്ങള് വിട്ടൂട്യർഞ്ഞ് പിന്നെ പോയി അഅ് പിന്നെ മറ്റൊരും പേട്ച്ച് പിന്നെ ഓ പോയി ഞങ്ങളും വേംവിട്ട് അഅ് ന്റെമ്മേ അന്ന് നല്ലൊരു പേടി അന്നു അതേമാതിരി മറ്റേ ആ വെല്ല്യാ കാട്ടുപോത്തിനെ മൂന്നെണ്ണത്തിനെ ല്ലത്തിനൊക്കെ അവടിം ഇവട്യൊക്കെ വെച്ച് കണ്ട് തോനെ മാനെള് മാനാള് പിന്നെ ഞങ്ങള് ഇതിലെ കൂടെ എന്താണ് മസിന കൂടി വഴി പോയപ്പോ അങ്ങനെ കണ്ടു ഞാൻ പോവാ അടിപൊളിയാണ് എന്തായാലും നമ്മള് ഫോറസ്റ്റിനുള്ളികൂടെ പോക്കും ന ക്ക് പറയുമ്പൊ അത് വല്ലാത്തൊരുഫീലന്ന
ആഹ അണ് നല്ലതാണ് നല്ല ഇതുണ്ട് നമുക്ക് മനസ്സൊക്കെ ഒന്ന് റിലാ സാവുകേം
അതന്നെ അന്നത്തെ ഒരു ദിവസംന്ന് പറഞ്ഞാല് പിന്നെ അതന്നെ ഉണ്ടാവും അ ഒരഴി ച്ച പിന്നെ അതന്നെ പറയും
ആഹ അങ്ങനന്നെയാ ഞങ്ങളും പറഞ്ഞിനി ബസ്സന്ന് പോകുമ്പോഴും ഡാൻസും പാട്ടും ചാട്ടവും ന്ന് പറഞ്ഞാ അവര് അങ്ങനെയൊക്കെ പോയി ട്ടെ ഇഞ്ഞും പോണം ഇഞ്ഞും പോണം ഇഞ്ഞും പോണം തന്നെയല്ലേ എല്ലാരും പറയ്ണത്
ആ ആ
ന്നാ പിന്നെ എന്താ വിൾച്ചന്നാല് ആ ആയിക്കോട്ടെ ന്നാ